ലോ ആ കേക്കാം.
നീ എന്തെടുക്കുവാ
ഞാനിങ്ങെനെ വെറുതെ നടക്കുവാ. എക്സാം ഒക്കെയാ ഞങ്ങെക്ക്.
ആ നാളെയല്ലേ എക്സാം?
ആ നാളെ ഉണ്ട്. നിങ്ങക്കും നാളെയാണോക്സാം?
നാളെയാ
ഓ പടത്തൊക്കെ കഴിഞ്ഞ?
ഓ ഞങ്ങ
ഹലോ? ഹലോ
സ്വയം മാറായിരുന്നു
ഹലോ? ഹലോ ആ പറഞ്ഞോ ആ കേക്കാം കേക്കാം.
നീ പഠിച്ച് തീർത്തോ?
പഠിച്ചൊന്നും തീർത്തിട്ടില്ല. ഇനിയൊണ്ട് നമ്മെളവിടി വെടെന്ന് ഇമ്പോർട്ടന്റൊയിട്ടൊള്ളേ പഠിക്കെന്നൊള്ളേ. ആ കാരണം എല്ലാം കൂടെ വഴിച്ചോരഴീല് വെരാവും പിന്നെ ലാസ്റ്റൊന്നും കാണത്തില്ല.
ശെരി അവെടെ ചെന്നെഴിയുമ്പോ ഒന്നും എഴുതാൻ പറ്റത്തില്ല.
ആ ഓർമ്മയും കിട്ടത്തില്ല. ഞങ്ങക്ക് ഫാസ്റ്റ് സം അങ്ങനെരുന്നു ഭയങ്കര പാടയിപോയി കണ്ടമാനം പഠിച്ചിട്ട് പോയിട്ട് ഒന്നും ലാസ്റ്റ് അറിയത്തില്ല. അറിയത്തില്ല.
ആ അതായിരുന്നു ഞങ്ങടെ അവസ്ഥ.
ആ അതായിരുന്നു.
ഇവടെ എക്സാാം ആണെങ്കിൽ പുതിയ ബുക്ക്ലെട്ടാന്നൊക്കെ പറയുന്നു.
ആണോ? ആ ഞാനും അങ്ങനൊരിത് കേട്ടായിരുന്നോ.
ആ
നിങ്ങൾക്കും ബിഎസ്സി നേഴ്സിങ് അല്ലെ?
ആ അതെ അതെ നീയ്യും ബിഎസ്സി നേഴ്സിംഗ് ആണോ?
നൈസിങ്ങ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
ഓ ഓ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
കൊള്ളാം കൊള്ള
എന്തൊക്കെ മാറ്റങ്ങളാണോ ഇനി നാളെ ചെല്ലുമ്പോ അറിയാം.
ആന്ന്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
നിനക്ക് രാവിലെയണോ ഉച്ചകയിഞ്ഞാണോ എക്സാം?
നിങ്ങക്കും രാവിലെ അല്ലേ?
ആ രാവിലെ രാവിലെ.
പിന്നെ എന്ന് വരൊണ്ട് നിങ്ങ്ക്ക് എക്സമ്?
ഞങ്ങക്ക് ആറാന്തിവരെ ആറാന്തിയും പിന്നെ ആറാന്തീം
ആഹ ഞങ്ങക്കും അങ്ങനെയാ-
ഓ
ആരാന്തീ കയിഞ്ഞ് നിങ്ങക്ക് സേം ബ്രേക്ക്‌ വല്ലോം ണ്ടോ?
സെംബ്രേക്കിന്റെ കാര്യം പറയുന്നില്ല ഇല്ലെന്നാണ് തോന്നുന്നത്.
ആഹ് ഞങ്ങക്കതൊന്നും പറയുന്നില്ല ഓണത്തിന് ലീവ കാണുവായിരിക്കും. നിത്തില്ലേ?
ഞങ്ങക്ക് ഓണത്തിന് ഞങ്ങള്- ലീവയിട്ട് തരത്തില്ല ഞങ്ങള് ഞങ്ങളുടെ അറ്റൻഡൻസ് കളഞ്ഞു പോകേണ്ട വരും.
ഓ ഞങ്ങക്കും അങ്ങനെ തന്നെയാ.
ഓ
വന്നി എടുത്ത തൊരു പന്ന കോളേജ ആയിപ്പോയി.
ആ ഞങ്ങടെേ വെറും പന്നെ കോളേജാ പട്ടിക്കാട്ന്ന് വെച്ചാ പട്ടിക്കാട്.
ബാംഗ്ലൂര് പോയപ്പോ എന്ത് നല്ല പിള്ളോര അതിലേക്കൂടി നടന്നു പോ കുന്ന കണ്ടേ.
സത്യം നല്ല പിള്ളേര് നല്ല കോളേജ് നല്ല ബസ്സുകളൊക്കെ ആയിരുന്നു ഞങ്ങള് കണ്ടായിരുന്നു.
ആ ഈ റൂമില അമിത റൂമില അമിതന്ന്.
ആഹ്
അപ്പൊ അവടെ കണ്ട് ഇവിടെ-
ആഹ് അവള് അതേതാ കുട്ടി പടി - ല്ല കുട്ടി.
പഠിക്കൊന്ന അല്ല അവളണ്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. ഒക്കെ എന്തൊക്കെയോ പഠിക്ക
ആ ടെൻഷ അടിച്ചി് കാര്യമല്ലോ എക്സാം നമ്മള് ടെൻഷ അടിച്ചാ നമ്മള് പഠിച്ചി മറ - ന്ന ചില്ലായിട്ട് പോയിട്ട് എഴുതണം അതാ നല്ലത്. മ് -
ഏ
ഇവിടെന്ന് സീനിയേഴ്സിനൊക്കെ എക്സാം ഉണ്ട് എല്ലാരും ഒരുങ്ങിട്ടൊക്കെ നടക്കുവ
ആണോ ഇന്ന് മുതലാ
ഉം ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് ഉണ്ട ആ ഉ അവർക്ക കോളേജിലെ തന്നാ ഞങ്ങളുടെ ചെണ്ടറൊക്കെ കോളേജിലെ തന്നെ കാണു
ഓ അവർക്ക്ദർ കോളേജ്ണ്ടോ നിങ്ങക്ക്
കോളേജസുകാര് വേറെ കോളേജിൽ പോകണ്ട വരും അതെല്ലായിടത്തും അങ്ങനൊണല്ലോ
പിന്നെ അദർ കോളേജുക്കാർ ഒക്കെ വേറെ നിയ സെക്കാ വറെ കോളേജി
ആഹ വേറെ കോളേജിക്ക് പോണം ഉം എല്ലാക്ക എങ്ങനെയ ഫുഡൊക്കെ കഴിച്ചോ
എന്നല്ലാ
ഫുഡ് കഴിച്ചോന്ന്
പ ഒരു കാശിനും കോള്ളതോരു റൈസ് നിങ്ങൾ കഴിച്ചോ
ഞങ്ങക്ക് വിടെ റൈസ ആയിരുന്നു കൊഴപ്പില്ലായിരുന്നു എനിക്ക് സോയാബീൻ ഇഷ്ടായോണ്ട് ഓക്കേ ഓക്കേ ആയിരുന്നു
ആഹ എനിക്കത് ഒട്ടി ഇഷ്ടമല്ല
ആഹ ഞാൻ കഴിക്കും സോയാബീൻസ് ഹോട്ടീനല്ലേ
ആഹ
പിന്നെ നിനക്ക്പ്പൊ ഉച്ചക്ക് എന്തായിരിക്കും ഫുഡ്
ഇൻക് ഗ്രീൻ പീസ് കറിയും ഒരു കാശിനും കോള്ളത്തില്ല
അയ്യോ വീമ്പിച്ചെങ്ങനെ ഈ ചോറിന്റെ കൂടോക്കെ അല്ലേ ഞങ്ങക്ക് അധോന്നും അല്ലാ ഞങ്ങക്ക് ചിക്കൻ കറിയാ
ഓ ചിക്കൻ കറിയാണോ
ആ ചിക്കനും ആ കാബെജ് തോരനും
ഓ ഞങ്ങക്കത് സൺഡേ മാത്രേ ഉള്ളൂ ചിക്കൻ കറി
അയ്യോ ഞങ്ങക്ക് മൂന്ന് ദിവസം ഉണ്ട് ആഴ്ചേല് ആഹ ബാക്കി മൂന്ന് ദിവസം മുട്ടയും ഉണ്ട് ഒരു ദിവസം മീനും
ഇന്ന് വൈകിട്ട് മുട്ടയുണ്ട് പിന്നെ വെള്ളിയാ വൈകിട്ട് മീ
അയ്യോ പൂവർ കോളേജ്
ഭയങ്കരമായിട്ടും ഏഴ് അമ്പത് കൊടുത്ത് പഠിക്കുന്ന കോളേജ് ഏഴ് മുപ്പതോ എന്നാണ്ട് പാക്കേജ് അയിനോത്ത് ഫുഡ് പോലും തരത്തില്ല
നമുക്ക് പിന്നെ ഫുഡ് സീന സീൻ ഫുഡാ നമ്മ പറയുന്ന ഫുഡ്‌ ഉണ്ടാക്കി തരും
ആഹ ഞങ്ങക്ക് അതൊന്നുല്ല ഞങ്ങക്കാണെങ്കി കൊറെ പന്ന ഫുട് ഉണ്ടാക്കി തരും
നിർത്തി ഇങ്ങോട്ട് വരുന്നോ ഞങ്ങൾടെ ഫുഡ് സൂപ്പറാ
ഓ അങ്ങോട്ട് വന്നാല ഞാനിങ്ങനെ ആലോചി
ആഹ സൂപ്പർ കോളേജ അയിന്റെ അടുത്തൊട്ട് വാ ഞാൻ നോക്കിക്കോളാം
ആഹ
ഉ ശരി ആഹ വീട്ടിലൊരു വല്യ വിളിയൊന്നും ഇല്ല ഇപ്പൊ എക്സാം ടൈം ഒക്കെ അല്ലേ
ആഹ എന്നെ അങ്ങനെയ എന്റെ വീട്ടിൽന്ന് ഭീഷണിപ്പെടുത്തി വെച്ചേക്കുവ
ആ എനിക്ക് അങ്ങനെ ഭീഷണിയൊന്നുമില്ല ഞാൻ അങ്ങോട്ട് പറയും ഞാൻ തോക്കൂന്ന് അപ്പൊ പിന്നെ അവർക്ക് മനസ്സിലാവും
എന്റെ അടുത്ത് പറഞ്ഞു മാർക്ക് കിട്ടുമ്പോ വേറൊരു മുഗം കാണുവന്ന് ഹേ
ആഹ് അഹ് അഹ് അതാണ് എല്ലാരുടെയും മനസിൽ പക്ഷെ പുറത്തൊന്നും പറയത്തില്ല നമ്മൾ ടെൻഷൻ ആകുന്ന്ഓർത്തിട്ടെ.
ആ ഇവിടെ ഒരു കുട്ടിയുണ്ട് ഞാൻ മുമ്പും പറഞ്ഞില്ലായിരുന്നൊ അമിത
ആഹ്
ആഹ് അവള് ഭയങ്കര പടി യിരുന്ന് എപ്പഴും അത് കാണ നമുക്ക് പഠിയാതിരിക്കാൻ തോന്നത്തില്ല അങ്ങനെ ഒരു ടൈപ്പ്.
അങ്ങനെ നോക്കീട്ടു കാര്യല്ല നമ്മള് ടെൻഷടിച്ച് പഠിച്ച നമുക്ക് ലാസ്റ്റൊന്നും കാണത്തില്ല നമ്മൾ നമ്മള തങ്ങ് പഠിക്കണം നമ്മളൊരു കംഫോട്ടില്
ഉം അ കറിയ എന്താണ്ട് മുടി നീര് വലിച്ചെടുക്കുന്നു.
കൊള്ളാം ഫണ്ണി സോ ഫണ്ണി ണ്ണി
ആഹ ഓ അവളേണ് പറയുന്നത്
ഓ പിന്നെ ങ്ങക്ക് ചായ ഒക്കെ ഉണ്ടോ
വീടിയോക്കെ എടുത്ത് വെക്കും കുളിക്ണ
ഏ ആ കുട്ടിക്ക് എന്താ വയ്യ ന്നൊ
ശരി അവൾക്ക് വൈ ഒട്ടും വയ്യ
കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങളുടെ കോളേജിന്റെ അടു ഹോസ്റ്റലിൽണ്ടങ്കിൽ കൊണ്ടോണം കേട്ടോ ഇങ്ങത്തെ കുട്ടികളൊക്കെ ചികിത്സിച്ചില്ലെങ്കിൽ സമയത്ത് പ്രശ്നാവും
എടി ഇവിടൊക്കെ പല ഹോസ്പിറ്റല പിന്നീ ഇവളെ എങ്ങോട്ട് കൊണ്ടുപോവാനാ നമ്മള്
ഓ
ആഹ് ഇവിടെ ഒരു ഹോസ്പിറ്റലും കൊള്ളത്തില്ല നിങ്ങളുടെ അവിടക്കെയോ?
ഞങ്ങളെവിടെ കൊഴപ്പില്ല. ഉം പിന്നെ എന്താ ആ കുട്ടിപറയുന്നത്?
ഓ നമ്മളൊക്കെ പിടിച്ചങ്ങ് അക്കക്കാനൊന്ന്
ഞാൻ പറഞ്ഞത് ഭീകരമായ എന്ത അവസ്ഥയ കേട്ടോ കുട്ടിക്ക്
ആഹ് ശരിയാ അതിലും വലിയ
എന്തോ പ്രശ്നണ്ട കുട്ടിക്ക് അല്ലേ ഇങ്ങനെ ഇങ്ങനെ പറഞൊണ്ടിരിക്കത്തില്ല എപ്പോഴും
എന്തൊക്കെയാ ചെയ്യുന്നു ഇവൾ
അയ്യോ നമ്മ നേഴ്സിംഗ കോളേജിൽ പഠിക്കുന്നത്ണ്ടായിരിക്കും ഈ നേഴ്സിംഗ പഠി ചെയുമ്പോ കൊറചെയ്യുമ്പോ പ്രാന്തൊക്കെ ആവും സ്വാഭാവിക അതെ മെന്റലിഡിപ്രസ്ഡ് ആകും നമ്മള് രണ്ട് ഴിയ്പ തന്നെ നമുക്ക് പ്രാന്ത് തുടിക്കാൻ വേണ്ടി തുടങ്ങും ആ കുട്ടിക്ക് വരുന്നൊക്കെ സ്വാഭാവികം തികച്ച സ്വഭാവം നിങ്ങൾ നല്ല ഹോസ്പിറ്റലി കൊണ്ടേ നല്ലൊരു ഡോക്ടറെ അങ്ങോട്ട് കാണിക്യാ.
ആഹ് എത്രയും പെട്ടന്ന് കൊണ്ടുവണം
ആഹ ഇങ്ങനത്തെ കുട്ടി വേറെ ഞങ്ങളുടെ റൂമിലുണ്ട് ബ്ലസീ ന്നൊക്കെ പറഞ്ഞിട്ട്.
ആഹ് ണ്ടോ
ആഹ് ഉണ്ടണ്ട് മുഴുവട്ട കൊച്ചിന്
ഓ ശരി അതാണ് ഇവിടെ ഇന്ന് കാണിക്കുന്നുണ്ട് കൊറെയൊക്കെ എന്തൊക്കെയോക്കപ്രായങ്ങള്.
ആഹ് അതാണ് പിള്ളേറെക്കെ നേഴ്സിംഗ് കഴിയുന്ന പിള്ളോരൊക്കെ അവസ്ഥ ഇതന്നെ ഒരു സ്റ്റേജിലോ തന്ന ന്നെ റി വച്ചില്ലന്ന്
ആ നണ്ട് ഇവിടെ വന്ന് ആരാണ്ട് നിക്കുന്നടി. ഹലോ
ഹലോ ഇത് ആരാണ്
ഞാൻ ശാന്തമ്മയാണ്
പ്രായമുള്ളസ്ത്രീകളെയെ നഴ്സിംഗ് പഠിക്കാനായിട്ട് കൊണ്ടുവരുന്നത്
ആഹ ആ അത് കുറച്ച് ലേറ്റ് ആയി പോയി
അതെന്ത് പറ്റി എന്ത് ചെയ്യമായിരുന്നു കല്യാണം കഴിച്ചു പിള്ളേരെ ഉണ്ടാക്കയിരുന്നോ
രണ്ടുമൂന്ന് പിള്ളേരൊക്കെ ഉണ്ട്
ആണോ കെട്ടിയോൻ എന്തെടുക്കുന്നു
പുള്ളി ആ പല പല ജോലികളു
പല ജോലി യോ സകലകല വല്ലവനാണെന്ന്
ചിക്കോ
ആഹ
ചിക്ക്
പലവല
സൂക്ഷിച്ചോണം കേട്ടോ ഇപ്പോഴത ആമ്പിള്ളേരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല
ആഹ പെമ്പിള്ളാരയും
ആഹ അത് ശരിയാ
ഞങ്ങളുടെ റൂമിലൊരുത്തിയുണ്ടേ
ആ
ആ പേര് അഞ്ജലിന്നാ
ആഹ നല്ല കാര്യണല്ലോ
പെയച്ച സാനന്ന് വെച്ച പെയച്ച സാനം ആ
അസ്റ്റേബിൾാന്ന് തോന്നുന്നു പറയുന്നത് കേട്ടിട്ട്
ആ
കുഴപ്പില്ല നേഴ്സിങ്ങോടെ ചെയ്തപ്പോ സ്വാഭാവികം ഇപ്പൊ കുറച്ചു മുന്നെ വേറൊരു കുട്ടിയുടെ കാര്യ പറഞ്ഞില്ലെ അതുപോലെ തന്നെ സ്വാഭാവികം ആ ശരി കേട്ടോ ഞാൻ എന്നാലേ കഴിക്കാൻ പോവണേ ശരി ബൈ ബൈ ബയ്‌